ഉം
ഹലോ
ഹലോ
പറയൂ കേൾക്കുന്നുണ്ട് ആ കേൾക്കുന്നുണ്ട്.
സുഖല്ലേ.
ആ സുഖം.
എന്തെയ്യുന്നു.
എന്താ ഹൗസ് വൈ ആ വീട്ടിലന്നേണ് എങ്ങോട്ടും പോണൊന്നുല്ല. ഫുഡൊക്കെ ഒരു പ്രാവശ്യം കഴിച്ചു പത്ത് മണിക്ക്.
ഓ ഉച്ചക്കത്തെ എല്ലാം കഴിഞ്ഞാ പണിയെല്ലാം.
ആ ആ കഴിഞ്ഞു കഴിഞ്ഞു.
എന്താ ഉച്ചക്കൊക്കാക്കി.
ഉച്ചക്കക്ക് മത്തിമീന്ണ്ട്. നല്ല പ പഞ്ഞില്ല മത്തിമീന് പിന്നെ ചോറ്. മമ്പയറുപ്പേരി അങ്ങനൊക്കെ.
ഓ മത്തിന്റെ കാലല്ലെലോ ഇവിടെയും മ ത്തിയന്നെ മത്തികറി.
ആ മത്തി കൊറേ ആയി കാലം ഒരുപാട് കലായി വാങ്ങീട്ട് ഇപ്പ അയ്ന് മീനൊന്നും കഴി. ക്കാൻ പറ്റൂല ട്രോള ആയത് കൊണ്ട് അപ്പൊ. ഈ മീനൊന്നും കഴിക്കാൻ പാടില്ലല്ലോ.
ഏ അങ്ങനെ ഉണ്ട്ല്ലാ.
ആഅങ്ങനെ ന്യൂസിലൊക്കെ വന്നീന്നു പിന്നെ അങ്ങനെ മീനൊന്നും വാങ്ങിട്ടുണ്ടായിന്നില ഇപ്പൊ മീനില്ലാതെ കഴിയൂല്ല.
അതാണ് മീനില്ലാതെ മക്കക്കായാലും മീനും. എറച്ചിയും മീനും അതൊക്കെ തന്നെല്ലേ മക്കക്കുമാണ്ട്.
അതെ അതെ ചിക്കനോ മീനോ അങ്ങനെ എന്തെങ്കിലൊക്കെ വേണം.
ആ എത്ര കുട്ട്യേളാണ് ഉള്ളത്
രണ്ട് കുട്ട്യേളാണ് ഒരു പെണ്ണും. ആ ചെറുത് പെണ്ണും വലുത് ആണും. വലുത് രണ്ട് രണ്ടാം ക്ലാസ്സിലും ചെറുത് എൽ കെ ജിയിലുആ
ആ അത് ശരി.
ഉം ആ അവിടെ എത്ര കുട്ടികളാ ആ
മൂര രണ്ട് ആൽകുട്ടികളും മൂത്തത് മോള് മോള്. എട്ടില് പഠിക്ക്ന്ന് മോന് ആറില് പഠിക്ക്ണ്ട് പിന്നെ ചെർത് എൽ കെ ജി പഠിക്കുന്നു.
ആഹ് മൂന്നാള് പോണുണ്ട് സ്കൂളിലേ.
ഇപ്പൊ രാവിലെ ഒരു പടയ കുട്ടിയേക്ക് സ്കൂളില് ഭക്ഷണം കൊടുക്കാനാക്കണം. അതിന്റെ എടല് ഞങ്ങക്കുള്ള ഫുഡാക്കണം. ഹസ്ബന്റ് വർക്കി പോകുമ്പോ അവർക്ക് ഫുഡാക്കണം അത് കഴിഞ്ഞ കഴിഞ്.
ഇയാളോട്കേലും പോണ് ണ്ടോ?
ഇല്ലയില്ല ഞാൻ വീട്ടിലിരിക്കും പിന്നെ ഞാനിങ്ങനെ അതിണ്ട്. മെഹൻന്ദിയിടാൻ
ആഹ് ആഹ് പോവാറുണ്ടോ
ഇപ്പൊ ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മാസം ആയിട്ടേയുള്ളൂ
ആഹ് അതെ
ആഹ് അപ്പൊ ഈ വർക്ക് വന്നാല് പോവു
അതെ അതെ ഹസ്ബൻഡോ
ഹസ്ബൻഡ് ഈ ഇന്റർലേ പിന്നെ ഇതില്ലേ വാട്ടർ പ്രൂഫിന്റെ ആഹ് അഹ് അതിന്റെ പണിക്കാ പോന്നെ
ആഹ്
ഉംഹ്
പിന്നെന്ത്
പിന്നെ അട ചക്കയെ മാങ്ങ ഒക്കെയുണ്ടോ
ആഹ് ചക്കയെ മാങ്ങയൊക്കെയുണ്ട് ഇപ്പൊ ഒരെ ഒര് ഇത് കഴി കഴിഞ്ഞിപ്പോ രണ്ടാമത് ഇങ്ങനെ കയ്യാനായി കൊറെയൊക്കെ കയ്യാനായി ഇപ്പ ചക്കയെ മങ്ങയും ഉണ്ടായിട്ട് ഈച്ചയും കൊതു
ഓഹ് അത് ഒരു താഴെ ടി
താ ഇവ്ടെ ഭയങ്കര കെതുകാണ് വൈകുന്നേര ആയാ ഇവ്ടെ ഇരിക്കൂല കൊതുകുതിരി വാങ്ങിയാണ്ട് നാല് ഭാഗ ഭാഗത്തോന്ന് വെക്കല
ആണോ
ഉംഹ്
ഗാലത്ത ഇത് ച ക്കാ തിന്നാൻ രസണ് പക്ഷെ അതിയിങ്ങോട്ട് താഴെത്തിക്കുമ്പോ പ ഴുത്തിട്ട ഇങ്ങനെ താഴെ വരുന്ന സമയത്തല്ലേ ഏറ്റവും ഫുള്ള് നാശം ആവും
ആഹ് ആഹ് ആകെ നാശാവും
ഉംഹ്
ഉംഹ് അപ്പൊ ആരാ ഈ ഈച്ചകളൊക്കെ
ആഹ് ആ ഈച്ചയെടെ ഇപ്പ ഈച്ചന്റെ സീസൺ ആഹ് ഇപ്പൊ
ആഹ്
ആഹ് പിന്നെ ചക്കയും കൂടിയകുമ്പോ
ഉംഹ് ഉംഹ്
ഉം പിന്നെ രാവിലെ എന്തെനു
രാവിലെ ഉംഹ് രാവിലെ ദോശ ഒണ്ടാക്കി ഉച്ചക്ക് ചോറും ഇനി വൈകുന്നേരം ചോറെന്നെ രണ്ട് പ്രാവശ്യം വെക്കും
ഏഹ് നിങ്ങളെ വീട്ടില് എത്ര ആൾക്കാര് ഉണ്ട്
വീട്ടില് ഞാനും കുഞ്ഞു കുഞ്ഞും മോളും ഹസ് ഏഹ് ഭർത്താവും
ആഹ് അപ്പൊ പിന്നെ രണ്ടു നേരം വെക്കേണ്ടി വരുവോ ചോറ്
ആഹ് ആഹ് ആഹ് വെക്കണം വെക്കണം രാവിലെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഭക്ഷണം ഒരു സ്മെൽ ഒക്കെ ആവും മഴയും കൂടി പെയ്താൽ ഏറെ തണു കൂല ചോറ് നമുക്ക് ഫ്രിഡ്ജ് ഒന്നുംല്ലല്ലോ ഇപ്പൊ പിന്നെ
ആ അപ്പൊ ഇങ്ങൾ എങ്ങനെ ഒരു ഗ്ലാസ് കണക്കാക്കിറ്റാ വക്ക്
ആ ആ കണക്കാക്കീട്ട് വൈകുന്നേരം ഒന്നര ക്ലാസ് വെക്കും ചെറിയ ക്ലാസ്
ഉം കറിയ വെക്കവാ
ആ കറി വെക്കും കറി ചെിലപ്പോ ഒന്നായിട്ട് വെക്കും രണ്ടു നേരത്തിന്നല്ലേ
ഹ ഓ
ആഹ ഇങ്ങെന്താ രാവിലെ എന്താ ഇണ്ടാക്കി ആഹ ചൂടോക്കിയ മതി മൂപ്പർക്ക് പിന്നെ നല്ല ആഹ് അശേരി ആഹ അറിയും അറിയും
ആ കൊഴക്കട്ടക്ക അത് മസാല ഇീട്ട് തേങ്ങയും ഒക്കെട്ട ച ഉുള്ളി പട്ടിട്ടങ്ങ മസാലട്ട് ചപ്പല്ല
ആ അതെങ്ങനെയാണ് അതെങ്ങനെയാണ് നിങ്ങ ഉണ്ടാക്കിയത്
അത് അരി അരച്ചിട്ട് അയിന്റെ മാവുക കൊണ്ട് ഉണ്ടാക്കാ ഞാനൻ ഉണ്ടാക്കിയതാ ഇപ്പോൊടി നമ്മള് പത്തിരിക്ക് വാട്ടുന്നില്ലേ
ആഹ അങ്ങനെന്നെ ചെറിയ ചെറിയ ബോള ആക്കിയാണ്ട്
ആഹ് ചെറിയ ചെറിയ ബോള് ഞാൻ നീളത്തി എങ്ങനെ ഉരുട്ടിട്ട് ചെറുതാക്കി കട്ട ചെയ്യും
ആഹ അത
ആഹ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഞാ ഞാനത്ണ്ട കറില്ല വീട്ടിലും അങ്ങനത്ത കടികളൊന്നും രാവിലെ ഇവിടെ പോവില്ല ഒന്നെങ്കി ദോശ അല്ലെങ്കിൽ പുട്ട്
കുട്ടിൾക്ക് ഇഷ്ടള്ളൊണ്ട് കുഴപ്പം
അലകി ഇടിയപ്പം അങ്ങനൊക്കെ
ഇവിടെ കുട്ടികളെ എന്തോ പൈാക്കിയല് കഴിക്കൂ
ആഹ കഴിക്കൂല
ആഹ അതുകൊണ്ട് നല്ല എളുപ്പപ്പണി വണല്ല സ്കൂളിലേക്ക് പോകുമ്പോൾ
ആഹ രാവിലെ ഒരു പണിന്നെ രാവിലെ ഒരു ഓട്ടം തന്നെ ആവും ആ ആ ആഹ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓട്ടം തന്നെയാ
ഉം അ കഴിഞ്ഞാ സീ രാവിലത്തെ പരിപാടി കഴിഞ്ഞാല്
ആഹ ആഹ
പിന്നെ ഫീ ആയി അച്ചു വരി തുടയ്ക്കൽ കഴിഞ്ഞാല് പിന്നെ ഫീ ആയി
ആഹ
ഉം
അതന്നെ പിന്നെ നമ്മക്ക് കുറച്ച നേരം ഫ്രീ ആണല്ല
ആ പിന്നെ അവര് വരും പിന്നെ അവര് വന്നാലൽ ഇതേപോലെ രാവില ഒത്തിരിോട്ടം പറയാ വെയ്ക്കുന്നെരം കുന്നരരുോട്ടം
പോയാല് സങ്കടാണ്
പോയാല അതാണ് ഓരെ പോവല കുട്ടികള് കുട്ടികൾ പോയല് പിന്നെ നേരെ പോകില്ല
ആഹ് അതന്നെ
ഉം
ഉം
പിന്നെ എന്താ ഫുഡ് എല്ലാം കഴിക്കണ് കഴിഞ്ഞോ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞോ
ആഹ് ഭക്ഷണം കഴിക്കരു ഒരു വട്ടം കഴിഞ്ഞു നീ കൊറച്ച് കഴിഞ്ഞിട്ട് കഴിക്കണം കൊറച്ചേ കഴിച്ചിട്ടുള്ളൂ പ മൂന്നാമത്തെ ആ എന്താ ഭർത്താവ്ണ്ട് ആ കൂലിപ്പണിയണ
ആഹ് ആഹ്
സെൻ ഉ വാർപ്പിന്റെ പണിയാ
ആഹ് ആഹ് അയിശരി
ഉം പിന്നെ മഴയണ്ടോ ഇന്ന്
മഴ ഉണ്ട് ഇന്ന് രാവിലെ ചെറങ്ങന മഴ ഉണ്ടായിരുന്നു അപ്പൊ പിന്ന വെയിലുണ്ട് ഇപ്പൊ പകല് വെയിലുണ്ടല്ലോ
ആ പകല് ഇടക്ക് വെയിലുണ്ട് ഉം ഇന്നലെ ഇന്നലെ ഇങ്ങോട്ട് ട്ട് വൈകുന്നേരം പെരും മഴയാന്നു
ആഹ് വൈകുന്നേരം മഴ ഉണ്ടായിരുന്ന്
ആഹ്
ഇത് എവിടെ ഇന്നലെ രാവിലേം മഴ ഉണ്ടായിരുന്നു നല്ല മഴ ഉണ്ടായിരുന്നു ഉം ഇപ്പം വെയിലുണ്ട്
ആഹ്
പിന്നെ ആഹ് സുഖം കുട്ട്യേളൊക്കെ എങ്ങനെ പോവല് വണ്ടിയിലാ
ആഹ് കുട്ട്യേള് വണ്ടി വരും പം ഉം പിന്നെ മോന് ദർസിലാണ്
ആഹ് ദെർസിലാണ്
ആ ആറ ആറില്ല പടിക്കുന്നെ മോന് ദർസിൽ
അപ്പൊ എന്നെങ്കിലൊക്കെയാണോ വര്യാ ആഴ്ചയിൽ ഒരു പ്രാവശ്യൊക്കെ വര്യാ
ഇല്ലെ മാസത്തില് രണ്ടു ദിവസത്തെ ലീവ ഉണ്ടാരുന്നെ
ആഹ് രണ്ട് ലീവോ മാസത്തില് സങ്കടവൂലേ പോകുമ്പോ ആഹ്
പോകുമ്പോ ഒരു വല്ലാത്തൊരു ഫീലാ
ആഹ് ആഹ്
ഭയങ്കര സങ്കടാ കുട്ട്യേള് ഇറങ്ങിപ്പോന്നകാണുമ്പം
ആഹ് നല്ലതല്ലേ വലുതാവുമ്പോ
അതെന്നെ അതാണ് അത് അതാ പിന്നെ അന്നേരം ആലോചിക്ക ഉം
നല്ലതായി വരട്ടെ
ഓ പിന്നെന്ത നിങ്ങളെടുത്ത സ്പെഷ്യൽ ഫുഡൊക്കെ എന്തെന്നാ
സ്പെഷ്യൽ ഫുഡ് ഉം അങ്ങനൊന്നില്ല
ഉം ബിരിയാണിയൊക്കെ ഉണ്ടാക്കോ
ആഹാ ഞാന് പിന്നെ അത്യാവശ്യം ചെയ്യും
ഉം
ഇഷ്ടല്ലൊക്കെ എപ്പളാ തോന്ന്ണു അപ്പങ്ങ്ട് ചെയ്യും ഇപ്പൊ പിന്നെ റെസ്റ്റിലാണ് മൂന്നാമത്തെ അപ്പൊ പിന്നെ ഉം ആഹ് ആഹ് അപ പിന്നെ ഇപ്പൊന്നും പോവില്ല
ആഹ് അത് ശരി
ആഹ് ഭയങ്കര ഛർദിയേന്നു ഇപ്പൊക്കെ കൊറേ മാറി
ഓഹ് ഓഹ്
പിന്നെന്ത് ഉം
പി ഊബി
ഇഞി എപ്പള വീട്ടില് ഉമ്മണ്ട് ഉപ്പണ്ട് താത്തമാര്ണ്ട് അവരെ കല്യാണം കഴിഞ്ഞു
ആഹ്
പിന്നെ ആഹ് പിന്നെ ഉമ്മി ഉപ്പി പിന്ന ഒരാങ്ങളീണ്ട്
ആഹ്
ന്റിലാണ് നല്ല ഹോട്ടൽലാണ് പിന്നെ ഇങ്ങനൊക്കെ പോണു
ആഹ്
അവ്ടെ അവ്ടെ ഉമ്മല്ലെ ഉമ്മി ഉപ്പി ഇല്ലെ അവ്ടെ
ഉമ്മ ഉപ്പണ്ട്
ഉം
മഴണ്ടാ
ആഹ് മഴ ഇങ്ങന മൂടി വർണ് ണ്ട്
ആഹ്
ഇന്ന് നല്ല വെയിലേന്നു കൊറ്ച്ചേരം ഇപ്പ ഇങ്ങന മൂട്ണ് ണ്ട് വൈകുന്നേരത്തിനില്ല മൂടലാ
ആഹ്
ന നിക്കാത്തൊരു മഴ വര്ന്നില്ലെ കൊറ് കൊറ്ച്ച് കാലം കഴിഞ്ഞ അപ്പളല്ലെ പ്രളയം ആഹ് ശരി